ഹലോ
ഹലോ ഓഹ് കേക്ക്ണണ്ട്.
ആഹ് എന്തൊക്കെ വർത്താനം.
നല്ല വർത്താനം സുഖന്നെ.
ചക്കണ്ടോ ആടെ ചക്കന്നാ ഇപ്പോ ഞാന്.
ആഹ് ചക്ക ഇണ്ട് ഇവിടെ, ഞാന് പൊഴുപ്പിക്കാൻ വേണ്ടി വച്ചീന്.
ആഹ് ഉമ്മ പിന്നെ ചക്കന്റ ഒരാളാ. ചക്ക ണ്ടായ പിന്നെ ഉമ്മ ആയിക്കോളും അയ്മല് കടന്ന് ഫുള്ള് പണിം ഞാൻ തിന്നാ മതി.
ഹ ഹ ഹാ
ഭക്ഷണോകെ കഴിച്ചു കഴിഞ്ഞോ
ആഹ് തീർന്നോണ്ടിരിയ്ക്കാ കൊറെേ ടൈമാണം ഇൻക്ക് തിന്നണെങ്കി
അയ് ശരി ഞാനൊക്കെ വേഗം തിന്ന് കഴിയും
ഉം
ക്ക്യോക്കെ വെവേ എന്റെ പണി വെവേൻ കഴിയണ
ഞാൻ നേരെ തിരിച്ചാ
തണുപ്പാ ല്ലേ ഉം ഞാനിപ്പോ എന്ത് പണി അലക്കി തിരുമ്പാണെങ്കിലും കുളിക്ക്യാണെങ്കിലും ഒക്കെ വേഗ ന്റെ പണി ഫിനിഷ് ആയി പിന്നെ വെറുതെക്കണോ
നിക്ക് സ്പീഡില് ഉം പണിയെടുത്താ പിന്നെ എനിക്ക് തലവേദനയാ നമ്മള് സ്ട്രെയിനെടുത്താല്
ആഹ് ആഹ്
എന്താ ഭക്ഷണക്കെഴിച്ചോ
ഇല്ല്യ പക്ഷെ ചക്കന്നാ ഷണഴിച്ചില്ല ക്ഷണം കഴിക്കാൻ ഉമ്മ ഉമ്മന്റെ കുള്യോന്നും കഴിഞ്ഞില്ല
ആഹ് എല്ലാരും ഒപ്പര്ന്ന് രാവിലെ ഷണയ്ക്കാ സംസാരം ഉം
ഒരുമിച്ചിരുന്നേ കയിക്കുള്ളൂ
ആഹ്
രാവിലെ ആയാലും ഉച്ചക്കായാലും ഒക്കെ
അഹ് ആഹ് അത് വേറൊരു രസാണ്
ഉം
ഉം
ഞാ ആദ്യേ ഇവട്ന്ന് എഹ് ന്റെ വീട്ടില് അങ്ങനൊന്നും അല്ലേനി ഇന്റെ വീട്ടില് ആഹ് ആരാ ആവ്ണോല് ആവ്ണോല് കഴിക്കാന്നല്ലാതെ പിന്നെ ഇവിടേക്ക്‌ കല്യാണം കഴിഞ്ഞ് വന്നേരാണ് ഇവിടുന്ന് ഒരുമിച്ചേ തിന്നോള്ളൂ ക്കതാഷ്ടം അപ്പ എല്ലാര് ഞ്ഞിപ്പ ഞങ്ങളെ കുളിയൊന്നും കഴിഞ് ങ്കിലും വേണ്ടില്ല വാപ്പന്റെ കൂടിരുന്ന് തിന്നണംഹ്ഹ് വാപ പള്ളീന്നെറങ്ങി വരുമ്പം തിനു വെന്ന് തിന്ന് അല്ല ഏഹ് ഞങ്ങള് കുളിച്ചില്ല്യ ഉ ന്നെ ഇത് കഴിഞ്ഞിന ഉം ന്നാ ഒക്ക കഴിഞ്ഞിട്ടെന്നെ വിളിച്ചോളി ട്ടോറഞ്ഞ് വാപ്പാടെ പോയി കെടക്കും ഞങ്ങള് പിന്നെ ഞങ്ങള് ആഹ് അപ്പ ഞങ് ആഹ് പിന്നെ ഞങ്ങള് ആദ്യദ്യതങ്ങനെയിനി ന്നിട്ട് പിന്നെ വാപ്പനെ അങ്ങനെ നേരെ വേയിക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങള് വാപ്പ അപ്പ വരാനായിന്നറയ്മ്പോ ഞമ്മള് വേ പെട്ടെന്ന് പണിയെടുക്കോഹ് അങ്ങനെ പിന്നെ വാപ് അപ്പന കൂടെ ഒരുമിച്ചിരുന്ന് തിന്ന് കളിച്ച് ചിരിച്ചു പിൻ പിന്നെ എല്ലാരും എല്ലാരും പിന്നെ കെടക്കും കൊറച്ചേരൊക്കെ
ഒറങ്ങോ
ഉം ഒറങ്ങ് അന്നൊക്കെ ഒറങ്ങലൊണ്ടേനി കുറേ മുന്നേട്ടോ കല്യാണം കഴിഞ്ഞാ സമയ ഇടലൊക്കെ പിന്നിപ്പോ വാപ്പൊക്കെ മരിച്ചിപ്പ ആ രസൊന്നും ഇപ്പല്യ വാപ്പ മരിച്ചേന്റെ ശേഷം ഒന്നും രസൊന്നില്യ
ആഹ് അങ്ങനത്തെ വാപ്പാരൊക്കെ പോയ പിന്നമ്മക്ക് അതൊരു ഗതിയേടാണല്ലോ
ഉം വാപ്പേന്ന പെ സ്നേഹം പ്രത്യേകൊരു സ്നേഹേനി
മക്കളോടായാലും മരക്കളോടായാലും പേരകുട്ടികളൊക്കെ ഭയങ്കര കോളേനി
ആഹ്
അങ്ങനത്തെരു വാപ്പനെ കണ്ടിട്ടുണ്ടാവൂല ഇന്റെ വാപ്പന്റെഹ് ഇന്റെ പാപ്പനെക്കാട്ടും ഒരിഷ്ടം ഇങ്കീ ഇവിടത്തപ്പനോടേനി
ആഹ്
അമ്മളൊക്കെ ഭങ്കര കാര്യേനി
ഉ
നീ വാപ്പ തിന്നില്ലെങ്കിലും ഞങ്ങള് തിന്നാഞാല് വാ പ്പക്ക് ഭയങ്കര വെഷ്മ ഇപ്പൊ എന്ത തുകൊക്കായിട്ട് തിന്നാ കയില്ലാന്നക്കെ പറഞ്ഞാ അയ്ന് ഭയങ്കര വെഷമാവും എന്താ പറ്റി എന്താ പറ്റ റ്റി എവ്ടെ കാണിക്കാ അങ്ങനെങ്ങനാന്നറഞ്ഞയ്നൊരു ഒരെടങ്ങാറാ
റേഞ്ച് പോയോ
ഇല്ലല്ലോ കേക്ക്ണ്ടല്ലോ?
ആ ങ്ങള് പറഞ്ഞത് മുയുവനായിട്ട് കേട്ടില്ല
ആഹ് ഏഹ് ശരി
ഉം
അവിടെ ങ്ങളെ വീട്ടിലാരൊക്കെണ്ട്
ഇവിടെ ഞാന് വേറെ വീട്ടിലാണ് എനിക്ക് ഹസ്ബൻറും മക്കളും ഉണ്ട് പിന്നെ അപ്പറത്ത് ഉമ്മേം വാപ്പേണ്ട് എളേച്ചന്ണ്ട്
ആഹ്
പിന്നെഹ്
മക്കളിഞെപ്പളാ വരാ
മക്കള് ദേ ഇപ്പോ നാല് മണി നാലര ആ ടൈമാവും എത്തണേങ്കില്
ആഹ് ആഹ് ക്ക ബസ്നന്നായ്ക്കൂല്ലേ വണ്ടിക്ക.
ഇല്ല അല്ലല്ല നടന്നിട്ടാ
ഉം അടുത്തന്നായ്ക്കൂ
ആഹ് അടുത്തന്നെ വ വണ്ടിൽ പോവാനില്ല അന്ന നടക്കാൻ കൊറെ ദൂര ഉണ്ട്ന്ന് പറഞ്ഞ മാതിരി
ആ ഓലപ്പ എവിടെ ഇവിടെ നാട്ടിലുണ്ടോ
ആഹ ഇപ ഇവിടൊ നട്ടിലുണ്ട്
ഉം വിട്ട് പോവലുണ്ടോ
ഇന്റെ വീട് ഇവടെ അടുത്ത് തന്നെയാ
ആഹ്
ഒരു സ്റ്റോപ്പ് മാറ്റുള്ളൂ
ആഹ് സുഖല്ലേ പോവാനും വരാനൊക്കെ
പോവന്ന് വരാന് ക്കെ സുഖ
ഏ ആ വിചാരിക്കുമ്പോ പോവാ
ആഹ നമക്ക് ഇഷ്ടണ്ടവുപോ പോവാ പോരാ
ഉം അടുത്താവുമ്പോ അയിനൊരു ഇതുണ്ടാവുല ഇപ്പോളും
നടന്ന് പോവാനുള്ള ദൂരള്ളൂ ഒന്ന് വണ്ടിക്ക് പോവാന് ദൂരുല്ല അപ്പൊ സ്കൂളില് പോണ പറഞ്ഞ പോലെ
ആഹ ആ ആ അല്ല അങ്ങനെ എപ്പോളും ഇങ്ങനെ പോവുമ്പേ പ്പ ഒരു നെലിം വെലിം ഉണ്ടാവൂല്ല അഹ് ശരി ആഹ്
ന്റെ അനിയത്തിയാളൊക്കെ വിട്ടാ കെട്ടിച്ചത് ഓലി വര്ണ അത്രിയും ഞാൻ പോകലൃ അങ്ങോട്ട്
ഏഹോ
ഉം ഉം
പോക്ക് കുറവാലേ
മ്മ് പോക്ക് ക്കൊറവ പിന്നെന്താന്നറിയോ ഈ പ്രസവത്തിനും ങ്ങനെ നമുക്കെന്തെ അസുഖം ഉണ്ടാകുമ്പോളോക്കെ പോയി നിക്കാനൊക്കെ സുഖ അവിടുന്നായാലും സ്കൂൾക്കും മദ്രസ്സക്കും പോവേം ചെയ്യാം
ആ ആ അങ്ങനൊക്കെ ആവുമ്പോ പ്രശ്നല്ല മ്മ് ഒരു സുഖ അവിടമ്മണ്ടോ
ആ
ഇമ്മണ്ടോവിടെ
ആ ഉമ്മണ്ട്
മ്
ഇമ്മേ ഇപ്പകണ്ട്
നിങ്ങത്രാള
ഞങ്ങള് അഞ്ചാളാ മൂത്ത ഒരാങ്ങള നാല് പെൺകുട്ട്യോളാ നങ്ങള്
ഏ് നാല് പെക്കുട്ടിള്ള ല്ലേ നല്ല രസണ്ടാവുല്ലേ എല്ലാരും പാട ഒത്തു കൂടുമ്പോ ഇങ്ങളാ മൂത്തത്
ചെറി ചെറിയ മക്കളും ആയാ ഹെ ഹെ ഞാനാ മൂത്തത്
അപ്പല്ലാരും വരുമ്പളും രസണ്ടാവും അനയത്തിമാരൊക്കെ വരുമ്പല്ലെ
ആഹ്
അനിയത്തിന്നുല്ല
മ്മ്
നിക്ക് എന്റെ വീട്ടില് അതേപോലെ ആറാള് നാല് ആണും രണ്ട് പെണ്ണും
ആഹ്
ജ്യേഷ്ഠത്യ ക്കെ മൂത്തതാ ഞാനാറ്റൊ ളേത്
ഉം ഇൻക്കതാഷ്ടം
എങ്ങനെ
ഏറ്റം ചെറുത്
ഞാന ആദ്യക്കങ്ങനെ ഒര് എടങ്ങേരിനി എനി എല്ലാർക്കും അനിയത്തി ണ്ട് അനിയനിണ്ട് പിന്നെ നിക്ക് മാ ത്രല്യാ ട്ട് ഭയങ്കര സങ്കടേനി ഒരു അനിയത്തീനെ നോക്കാൻ കൈയിനിലലോന്ന് ന്നിട്ട് ഞ ഇമ്മനോട്ന്നെ പറയെനി വേദ ആ അഇമ് മ്മനോട് ഇങ്ങനെ പറയന് എനിക്കൊരു കുട്ടിനെ വേണം എനിക്കൊരു കുട്ടി ചെറുപ്പത്തിലിട്ടോ ഈ സമയത്തൊന്നല്ല ചെറുപ്പം ചെറിയതാകുമ്പോ സ്കൂൾ എല്ലാർക് ക്കും അനിയത്തി അനിയനൊക്കെ ഇണ്ട് നിക്ക് മാത്രല്ല ആ അപ്പളൊക്കെ നമ്മള് രണ്ടിലും മൂന്നിലൊക്കെ ഠി ക്കുമ്പോ അങ്ങെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുവരല്ലോ അപ്പൊമ്മനോട് ഇങ്ങനെ പറയേന് ഞൻ ആഹ് പിന്നൊക്കെ കഴിഞ്ഞ് വിവരോ ക്കെ വെച്ച് ഈ ഒരു സമയ പ്പം തോന്നി ആഹ് ചെറുതന്നെ നല്ലേ ആഹ് വലുതല്ല നല്ലത് ചെറുതന്നെ നല്ലേന്ന് തോന്നി
ആഹ് പിന്നെ നിങ്ങളെങ്ങനെ നല്ലോണം ഫുഡക്കൊ ണ്ടാക്കുവോ
ഓഹ് പ്പൊ അത്യാവശ്യക്കെ പഠിച്ഇപ്പം ഇങ്ങനെ മൊബൈലിലൊക്കെ നോക്കിട്ടും പിന്നെ വീട്ടില് ഹസ്ബന്റ് ഇതേപോലെല്ലേ ഫുഡിന്റെ ആളാണ് ഗൾഫ് ലോക്കെ നിന്നേ കൊണ്ടേ നല്ലോ അറിയാം അപ്പൊ ഇപ്പ ണ്ടാക്കാൻ മടിയ ട്ടോ ആദ്യ ഓഹ് മന്തി ഉണ്ടാക്കും പേഡ്രൈസ് ണ്ടാക്കും കപ്സ ണ്ടാക്കൂ എല്ലാ എല്ലാം പരീക്ഷിച്ചീണ്
ഞാനെല്ലാം പരീ പരീക്ഷിച്ചിണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ട കാഫ്സെണ്
ആഹ് ഇവിടെ കബ്സന്റെ ആളാ സ്ഥാതാണ് പുതിയാപ്ല ഏഹ് അതിന് പെട്ടെന്ന് കഴിയും അത് പിന്നെ കബ്സ് അവിടെ വെച്ച് വെച്ച് ത മറ്റേ അവിടുത്തെ കുക്കറില് ഗൾഫ്ത്തെ കുക്കറില് വെച്ച് അത് ഹോട്ടലിൽ ആയിരുന്നു കുറച്ച് കാലം
ആഹ്
എന്നിട്ട് അയ്ന്റെ കബ്സ തിന്ന്ണത് ഭയങ്കര ഇഷ്ടാ എല്ലാർക്കും ഇവിടെ ആരും ഇരുന്നാലും വന്ന വേ ഞാൻ പറയും ഇങ്ങള് വെച്ചോളി പറിം
ആഹ്
അങ്ങനെ അയിനെ കൊണ്ട് ഏ എല്ലാർക്കും ഒരു മടുപ്പ് വരാത്തരുതാണ് അങ്ങനെ മസാലകളൊന്നും കൂട്ടൂല
ആഹ്
ചെറിയ ഈ കബ്സ മസാലിം കൂട്ടൂല എന്നോട് പറിം അത് ഒന്നും ന്റെ കബ്സൊക്കെ അത് ഒന്നും വേണ്ടാന്നറിം
എന്നിട്ട് പിന്നെ എന്താട
എന്നിട്ട് കാര്യയിട്ട് ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും
ആഹ് ചെറിയ ജീരകോ
ആഹ് ഏയ് വല്യ ജീരകം. വല്യ ജീരകത്തിന്റെ പൊടിയും കൊറഞ്ഞ മല്ലിം പേര്ന് പിന്നെ അ ആ ഒക്കെ പൊടികള് ഈ കബ്സ പൊടിണ്ട് ഉപയോ ക്കേല്ല. പിന്നെ ഇത്ണ്ടല്ലോ മാഗി കട്ട അയ്ന്റെരു കട്ടിം പിന്നെ സൺഫ്ലവർ ഓയിലും ഉളളിം തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം എന്താ സാധനം വെച്ചാ ആ സാധനം വേക്കും
ഉം
പിന്നെ ആ അയ്ന്റെ ഒരു ആഫ് വേവ് ആവുമ്പോ അത് ഇട്ത്തിട്ട് അയ്ലേക്ക് അരിയിട്ട് ങ്ങട് വെക്കും.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
അയ്നോട് ഒരു ഒരു മടുപ്പോ ഒന്നുംണ്ടാവൂല. ഇനിം പിന്നെ പിന്നെ തേടല്ലാരോടെ
ക്കി നോക്കണം
താത്താര് വര്മ്പളൊക്കെ പറിം. പിന്നെ ചെറിയാപ്പൂന് ചെറിയാപ്പൂ ന്നാ വിളിക്കല് ചെറിയാപ്പൂന്റെ പിന്നെ കബ്സ തിന്നാനാണ് ഞങ്ങള് വര്ന്നന്ന് പറിം അത് ഒരു ഇഷ്ടല്ലാർക്കും ഓലൊക്കെ പറയും മസാല അത് ഈ ഹോട്ടൽന്നൊക്കെ വാങ്ങുമ്പോ മസാല ഒരു കുത്തണ മസാല ക്കൊണ്ടാവൂലോ. ഒന്നും ഉണ്ടാവൂല ഒരു പ്രത്യേക ടേസ്റ്റാ. അതും ഇങ്ങനെ പിന്നെന്താ പറയാ ഒണങ്ങിയ മതില ഒന്നുല്ല അൽഞ്ഞ മതില ണ്ടാവ ന്നിട്ട് ഓല എല്ലാരുംപാടെ വട്ടത്ത് കുത്തിരുന്ന് പിന്നെ മറ്റേ വല്യ ഇതില് പിന്നെ തട്ടിലാണല്ലോ ഓല് ഭക്ഷണം കഴിക്ക എല്ലാരുംപാടെ കൂടിട്ട്
ആഹ് ആഹ്
ഗൾഫിലൊക്കെ അതേപോലെ ഇവടെ എല്ലാരും വന്നാലും അങ്ങനെന്നെ വല്ല്യ തട്ടില് ഒന്നായി ട്ട്ട് വൾമ്പും. ന്നിട്ട് എല്ലാരും വട്ടത്തി കുത്തിര്ന്ന് ഇതാ രസം ന്നർഞ്ഞിട്ട് ന്നിട്ട് മെയിന ഒരു അൽഞ്ഞ മതില് എന്താ പറയാ കറി വെ ഒരു ഞങ്ങള് നമ്മള്പ്പോ വെള്ള ആ വെള്ളള്ള പോലാണ് ആ ഭക്ഷണം കഴിക്കാ
ഉം ഉം
ഏ നല്ല രസം ണ്ടാവ അപ്പൊ ഈ ഒണങ്ങിയ മതിലാവുമ്പോളാണ് ആ രസൊക്കെ പോവ കയ്യിലേക്ക് വറ്റി പോവല്ലോ
ആഹ്
അങ്ങനെ ഞങ്ങള് വെക്കല് അങ്ങനെ ഒരു രസ സാ ഞാൻ വേ ആഹ് ന്നാ ഒക്കെ
ആഹ് ഓക്കെ.